ഹലോ
കേക്കാവോ
എന്തൊക്കെയുണ്ട വിശേഷങ്ങൾ സൗണ്ട് കുറവാണല്ലോ
കുറവാണ ഇപ്പോ കേക്കാവോ സുഖായിട്ടിരിക്കുന്നോ അവിടെയോ?
ആഹ സുഖമായിട്ടിരിക്കുന്നു മഴുണ്ടോ അവിടെ?
മഴയുണ്ടായിരുന്നു ഇപ്പൊ തോർന്ന് നിൽക്കുവ
ഇവിടെ എപ്പോഴും നല്ല മഴയ രാവിലെ തൊട്ടേ മഴയ പുറത്ത് നല്ല ചീച്ചിലാണ്
ആഹ് ഇവിടെ മഴ തോർന്നു ഇനി അടുത്ത മഴയ്ക്കുള്ള ഒരു ഇങ്ങനെ മെഗ മൂടി കെട്ടിയൊക്കെ നിക്കുന്നു
നിക്കുന്നുണ്ട്ല്ലേ ഇവിടെ നല്ലാം ഇപ്പളും ഞാൻ പറയാം അലക്കാനൊന്നും കഴിയാത്തൊരു അവസ്ഥേണ് ഇപ്പൊ പുറത്തിറങ്ങീട്ടേ
ആഹ് കഴിഞ്ഞില്ല ഞാന് രാ ഇന്നലെ വൈകി ട്ട് ഞാനെല്ലാം കഴുകിയിട്ടായിരുന്നു
ഇന്നലെ വരെ നല്ല പിന്നെ അലക്കാനൊന്ന് ഒരുപാടൊന്നുംല്ലട്ടോ എന്നും അലക്കണതോണ്ടെ പിന്നെ മെഷീൻ ഉള്ളതോടെ മെഷീന്ക്ക് അങ്ങട്ട് ഇടും
ആഹ് അതാ നല്ലത് മിഷീനിൽ ഇട്ടിട്ട് ചെയ്താ മതിയല്ല അപ്പൊ പിന്നെ
എന്താറ്യ ഒരുഷാറ് കി ട്ടൂല മക്ക് എങ്ങനെ അല കല്ലിലിട്ട്ന്ന് അലക്കി ഒന്ന എടുക്കാഞാലൊര് തൃപ്തി വരൂല
അത് ഒത്തിരി അഴുക്കില്ലാത്ത ഡ്രസ്സൊക്കെ മെഷീന്നകത്ത് ഇടുന്ന ഞങ്ങള് സ്റ്റെ എന്തെങ്കിലും അഴുക്കുള്ളതും ഒക്കെ എടുത്ത് അല്ലാതെ കഴുകുന്നേയിരിക്കും നല്ലത്
ആഹ് അതായിരിക്കും നല്ലത് ഫുഡൊക്കെ ആയോ ഉച്ചക്കൊക്കുള്ള ഫുഡൊക്കെ ആയോ? എന്താണ് ഫുഡ് ഉണ്ടാക്കിയത്?
ഞാൻ ചോറും രാവിലെ കുറച്ചി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രാവിൽത്തേക്ക് എടുത്ത് നി ഉച്ചയ്ക്കതേക് ആവോല്ലോ?
ചിക്കൻ മുളകട്ട കറിയായിരിക്കൂല്ലെ? അതാപ്പ പിന്നെ ചെക്കക്കാ പറ്റൂല്ലോല്ലേ?
അവിടെ എന്തേയ് കറി?
ഇവിടെ രാവിലെ ഞാന് ചട്ണിയ ണ്ടാക്കി ഉയ്ന്ന് ചട്ണിയ ണ്ടാക്കിയത്
ഓക്കേ ഓക്കേ ആഹ് ഉച്ചക്ക്?
നൂൽപുട്ട് നൂൽപുട്ട് ഉഴുന്ന് ചട്ടിയ ഇടിയപ്പണ്ടല്ലോ
ആഹ് മനസ്സിലായി ഇടിയപ്പം
ആഹ് അതു ഉഴുന്നു ചട്ട്നി ഉഴുന്നൊന്ന് നമ്മള് വർ ത്തെടുക്ക ചട്ടീല് ഇട്ടിട്ട് വറുത്തെടുത്തിട്ട് നമ്മളെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലോണ്ണം ഒന്ന് വേവിച്ചെടുക്ക എണ്ണ പാർന്നിട്ട് അതൊക്കെ ഇടുമ്പോ എണ്ണ ഒഴിച്ചെടുക്ക ഉയുന്നു വറുത്തെടുക്കുമ്പോ എണ്ണ ഒയ്ച്ചെടുക്കേണ്ട ആവശ്യഇല്ല
തോക്കേ ആഹ്
തല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മള് കാശ്മീരിമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ചെുർതായിട്ടൊന്നും വേവി ച്ചിട്ക്കാ വേവിച്ച്ട്ത്തിട്ടത് നല്ലണം ചൂടാറിയേന് ശേഷം ഉഴിന്നും ഈ സംഭവങ്ങളൊക്കെ നമ്മള് മിക്സില് ജാറ്ക്ക് ഇട്ടൊടുത്തിട്ട് കൊർച്ച് വെള്ളം ഒഴിച്ചോട്ത്തിട്ട് നമ്മള് ന്നരച്ച്ടുത്തിട്ട് പിന്നി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കട കും കരിവേപ്പിലക്കെട്ട് വറ്റൽമുളക് ഇട്ടൊടുത്തിട്ട് അയ്ലേക്ക് ഒഴിച്ചോടുത്തിട്ടുണ്ടെങ്കില് നമ്മളെ ചട്ണി റെഡി പെട്ടെന്ന് ഇണ്ടാക്കിയെടുക്കാം
റെഡിയാക്കും ഞാന് ഈ ഉഴുന്നിടാതെ ആ സംഭവം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഈ അല്ലാ ത് ഉള്ളിയും ഏഹ് കെട്ടിട്ട് ഉഴുന്ന് ചെയ്തിട്ടില്ല അല്ലാതെ അങ്ങനെ ഞാൻ വഴറ്റി നോക്കിച്ചെയ്തിട്ടുണ്ട് അഹ് ഇബടെ മക്കക്ക് എരിവ് പറ്റില്ല ഒരുപാട് എരിവാകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവുള്ള ഒന്നും ഓഹ് അങ്ങനെ കാശ്മീരി കാശ് മീമുളകൊടിയാ യൂസ് ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ പച്ചമുളകൊന്നും ഞാനങ്ങന വലുതായിട്ട് യൂസയില്ല ഒരു പച്ചമുളക് പൊടി എരുവില്ലാത്തതാ. ആഹ് അതെ അതെ അതാണ് ഞാൻ യൂസാ ആക്കുന്ന അതാ.
പിന്നെ മന്തി ഇണ്ടാക്കൊ?
മന്തി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ബിരിയാണി ക്കേ ഉണ്ടാക്കാറുണ്ട്. മന്തി ഈ ഞാനിങ്ങനെ
മന്തി നല്ല എളുപ്പാ.
ആണല്ലേ. ഞാൻ കാർട്ടിലിട്ട് വെച്ച് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ ഒണ്ടാക്കേണ്ടന്ന്, പക്ഷെ ഇത് വരെ ചെയ്തിട്ടില്ല.
നല്ല എളുപ്പാ, ബിരിയാണിയൊക്കെ ഒരുപാട് സമയ എടുത്ത് നമ്മക്ക് ചെയ്യണ്ട കാര്യല്ലേ. ഊ ഒരുപാട് സ ഇൻഗ്രീഡിയന്റ്സ് അയ്ന് മാണല്ലോ. കാ മന്തി ഉണ്ടാക്കനായിട്ട് നല്ല എളുപ്പ, മന്തി ഇണ്ടാക്കാൻ ആകെ കൊർച്ച അരിം, കൊർച്ച് ചിക്കനും കൊർച്ച് മസാല പൊടികള് ഇണ്ടായിട്ടുണ്ടെങ്കി നമ്മള് മ ന്തി എത്ര പെട്ടെന്ന് റെഡിയാവുന്നറിയൊ. ഒരു പത്ത് ഇരുപത് മിൻറ്റൊണ്ടമ്മക്ക്
അത് റെഡിയാവും. ഞാൻ എന്നോട് മക്കള് മക്ക ക്കക്ക് ഇഷ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് മന്തി. പഷെ ഞങ്ങള് പൊറത്തുന്നാണ് കൂടുതല് കഴിക്കാറുള്ളത്. വീട്ടി
ആഹ് പൊർത്തുന്ന് വാങ്ങുമ്പോലതില് നമക്ക് അത് സേഫ് അല്ല. അപ്പൊ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ നമ്മക്ക് നല്ല സേഫാണല്ലോ.
അതെ അതെ അതെ.
അതാണ് അപ്പൊ ഞാനും വീ ഞാന് ഇണ്ടാക്കല് എങ്ങനെച്ചാല് നമ്മളെ സെല്ലാ റൈസ് അരിണ്ടല്ലോ ബസുമതിന്റെ ചുവന്ന കളർ അരിയാണ് മ്മക്ക് മന്തിക്ക് ഇണ്ടാക്കമ, ആ റോസ് ചുവന്ന കളറ്. ആ അരി വാങ്ങിട്ട് നമ്മള് എളം ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഏ. ഒരു ഒരു മുക്കാ മണിക്കൂറോളം ഇട്ട് വെക്കാ.
ആഹ് പക്ഷേ ഞാൻ ആ അരി ഇട്ട് ഒന്ന് ജസ്റ്റ് ബിരിയാണി റൈസ് ഉണ്ടാ ക്കന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട്, അത് വെന്ത് വന്നില്ല. എനിക്കറിയില്ല സത്യ പറഞ്ഞാത് എന്ത് ചെയ്യണമെന്ന്.
ആഹ് ചൂടുവെള്ളത്തിൽ ചെർങ്ങ ചെറിയ ചൂടുവെള്ളത്തില ഇട്ട് വെക്ക. ചെറുന്നനെ ഒരു ചുടുവെള്ളത്തിൽ നമ്മള ഒരു മുക്കാ മണിക്കൂർ ഇ ട്ട് വെക്കണം ന്നാലെ ആ അരിക്ക് നല്ല വേവ് ണ്ട്. ആമ് നേരെ നേരെ മറച്ച് വെള്ള അരി ഇണ്ടല്ലോ നമ്മളെ,
ആഹ്
അതിന് വേവില്ല, അത് നമ്മള് ഫ്രൈഡ് റൈസ് അങ്ങൻത്തൊക്കെ ഇണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയൊക്കെ അങ്ങനെ ഇണ്ടാക്കാ. അത് പെട്ടന്ന് വെന്ത് കിട്ടും. അത്പ ഇഞ്ഞി വെള്ളത്തിലിട്ടട്ടില്ലെങ്കി നമ്മള് കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത്‌ട്ടും.
ഓക്കെ, അപ്പ ഇത് ചൂടു വെള്ളത്തില് ഇട്ട് വെച്ചിട്ട്,
വെള്ളത്തിലിട്ട് വെക്ക. പിന്നെ നമ്മള് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടോന്നിട്ട് നമ്മളത് ഏഹ് അയിൽക്ക് മസാലപ്പൊടികൾട്ടും ഗരം മസാല, ചിക്കൻ മസാലം, കാശ്മീരി മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നല്ല ജീരകത്തിന്റെ പൊടി, മന്തി മസാല, മാഗി ക്യൂബ് ഒക്കെ പിന്നെ ഏലക്കായി പ ട്ട പൂവൊക്കെണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലണ്ണം ഉപ്പൊക്കെ ഇട്ടിട്ട്, നമ്മള് ഏഹ് അവിടെ മാരിനെറ്റ് ചെയ്ത് വെക്ക. പിന്നെ നമ്മളെന്ത് ചെയ്യണം മാരിനേറ്റ് ചെയ്ത് വച്ചിട്ട്, അപ്പോഴത്തെ നമ്മളെ അരി വേവിക്കാള്ളെ അപ്പത്തെ നമ്മള് അരി വേവിക്കാള്ളെ വെള്ള അടുപ്പ തിട്ട് നമ്മള് ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കണ മന്തിയാണ് ട്ടോ പറയണന്നത്. ആ ഉപ്പ് കുക്കറിലല്ലേ, അപ്പൊ നമ്മള് വേവിക്കാള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ മൂട്ടിട്ട് ഞാൻ പറ്ണേക്ക മനസ്സിലാവണ്ടോ? തീയൊക്കെ അടുപ്പത്ത് ആക്കിട്ട് നമ്മള് വെള്ള നമ്മള് ചെമ്പില് വെച്ചിട്ട് അയല്ക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലമ്മടെ അതൊഴിച്ച് കൊടുക്കാ. കകൊർച്ചുപ്പ്ട്ടൊ ട്കൊടുക്ക. പിന്നെ ഏലക്കായ പട്ട പൂ പിന്നെ നാരങ്ങല്ലെ കറു ത്ത നാരങ്ങ അതൊക്കെട്ട് കൊടുത്തിട്ട് വെള്ളം തെള ണ സമയത്ത് പിന്നെ അപ്പത്തും നമ്മെ അരി നല്ല കുതിർന്നു വരുല്ലോ ആ അരി അതിലോട്ട്ട്ട് കൊട്ത്ത്‌ട്ട് നമ്മള് ബിരിയാണിക്കരി വേവിച്ചെടുക്കൂലേ നല്ലോണം വേവിച്ചെടുക്കാത്തെ ഒരു മു ക്കാ ഭാഗത്തോളം വേവിച്ചെടുക്കൂലേ
ആഹ്
അതുപോലെ നമ്മള് വേവിച്ച് ഊറ്റി മാറ്റി വെക്ക വേറെ ഒരു പേന്ക്ക് തീക്ക് മാറ്റി വെക്കുക ഒരു ഓട്ട പാത്രംണ്ടാവല്ലോ നമ്മളെ ഓട്ടച്ചമ്പ് അതിലോട്ട് മാറ്റെയെക്കാ പിന്നെ നമ്മള് ഒരു ചെ പാൻ അടുപ്പത് വല്യൊരു പാൻ അടുപ്പത്ത് വെക്ക. ഇന്നി ചെമ്പട്ടിയോ കുടുക്കാ എന്തായാലും കൊഴപ്പല്ല മ്മളാ ചിക്കൻണ്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന്ണ്ടല്ലോ ഏഹ് ഒന്ന് പൊരി ചെറുതായിട്ട് ഒന്ന് നമ്മള് വർ
ഓക്കെ മൻസ്സിലാകുന്നുണ്ട്
ആ കേക്കല് കൊറവാണ് അപ്പൊ ന്നട്ടാ ഞാന്വടെ ചെമ്പട്ടിയിലാണ് വെക്കല് വല്ല്യൊരു ചെമ്പട്ടിണ്ട് അയ്ലാണ് വെക്കല്. രണ്ട് കിലോനൊക്കെ ഞാന്ണ്ടാക് ക്കല്. മന്തിയായിട്ടുണ്ടെങ്കിൽ രാവിലെയും രാത്രി ഉച്ചക്കൊക്കെ മക്കള് കഴിക്കും
ഓഹ് ചെമ്പട്ടി മീൻസ് ചെമ്പന്നാണോ ഉദ്ദേശിക്കുന്ന വലിയ
ആഹ് ചെമ്പ് ചെമ്പ്, ഒരു പാകത്തിന് ള്ള രണ്ട് കിലോന്റെക്കെ ണ്ടാക്കി എടുക്കാനുള്ള ചെമ്പ്ണ്ടല്ലോ ഞങ്ങള് ചമ്പട്ടീനൊക്കെ പറയും വടെ ആഹ് എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണ്ണം ചൂടാവും നമ്മള് ചോറ് തെളപ്പിച്ചൂറ്റ്യാ അടുപ്പുണ്ടല്ലോ നമ്മ വേവിച്ചെടുത്ത അടുപ്പ അവിടെ വെച് വെച്ചാ മതി
അതിനകത്ത് ആ ചൂടിനകത്ത് വെച്ചിട്ട്
ആഹ് എന്നിട്ട് അതിലോട്ട് നമ്മള് എണ്ണ ഒഴിച്ച് കൊടുക്ക
ആഹ് ആഹ് അത് വെളിച്ചെണ്ണ ആണോ യൂസാ ക്ക്ന്നത് അതോ സൺഫ്ലവർ ഓയിലന്നാണോ ചിക്
സൺഫ്ലവർ ഓയില്. പിന്നെ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെക്കുമ്പോ കൊർച്ച് കളറുണ്ടല്ലോ നമ്മള് ചിക്കൻല് കൊർച്ച് കളറ് ണ്ടല്ലോ ചുവന്ന കളറെ അത് ഇട്ട അല്ലെങ്കിൽ കാശ്മീരി ട്ടോണ്ടി. ആണെങ്കിൽ കാശ്മീരി ആണെങ്കിൽ നല്ല ചുവപ്പുള്ള മുളകാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നമ്മള് കളറ് ആക്കി കൊടുക്കണം ന്നാലെ ചൊവന്ന കളറായി കിട്ടുള്ളൂ
ഓക്കേ ഓക്കെ
എന്നിട്ട് ആ എണ്ണ അയ്ലോട്ട് ഒയ്ച്ച് കൊട്ത്ത്ട്ട് അതിലോട്ട് എണ്ണ ചൂടാവുന്ന സമയത്തന്നെ ചട്ടി വേഗം ചൂടാവ്വല്ലേ നല്ല ചൂട്ള്ള അട്പ്പല്ലേ ആഹ് അപ്പൊ എണ്ണ ചൂടാകുമ്പോ പരത്തി നമ്മളാ ചിക്കൻ ഇട്ട് കൊടുക്ക പരത്തി നമ്മള് ചിക്കന്ട്ട് കൊട്ത്ത്ട്ട് ഒര്.. ഒര് അഞ്ച് മിൻറ്റ് കയ്ഞ്ഞിട്ടഒന്ന് മറച്ചിട്ടൊട്ക്ക വേഗാവ്വ്വല്ലോ നല്ലോണം ഫ്രൈ ആവണ്ട
ആഹ് ആഹ് ആഹ്
ഒന്ന് ഒരു പാഗത്തിനായി ഒരു പ ഒര് മുക്കാൽ ഭാവം ഭാഗണ്ടല്ലോ അരെ വെന്താ മതി. മറിച്ചിട്ട് കൊടുത്തിട്ടമ്മളെചോറ് വേവിച്ചെച്ചതുണ്ടല്ലോ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്ക പിന്നെമ്മള മാഗി ക്യൂബ് ഇട്ടൊട്ക്കുക മന്തി മസാല ഇട് ഇട്ടൊടുക്കുക മേഗി ക്യൂബ് ഒര് മൂന്നെണ്ണ ക്ക ഉണ്ടായിട്ടുണ്ടെങ്കില് മ്മക്ക് ചിക്കനിക്കും വേണം മൂന്നോ നാൽണൊക്കെ നല്ലതാട്ടോ ചിക്കനിക്കും വേണം നമ്മളെ ചോർക്കും വേണം മാഗി ക്യൂബ് പൊടി ച്ച്ട്ടൊട്ക്ക മന്തി മസാല ഇട്ടൊട്ക്ക അങ്ങനെ ലെയർ ലെയറായിട്ട നമ്മള് ഇതുപോലെ ചെയ്ത്ട്ക്കാ നമ്മള് ബിരിയാണി വെക്കണ പോലെ ചെയ്ത്ട്ക്കാ എന്നിട്ട് നമ്മള് നമ്മള തീ കണല്ണ്ടല്ലോ തീ ആഹ് തീക്കണല് ആ പിന്നെ അതിന് മുന്നേ നമ്മള് ചിക്കനൊക്കെ പെരിച്ചെടുത്ത് കഴിൻട്ട് ആ ചോറ് അതിലോട്ട് ഇട്ട് കൊടുക്കണതിന് മുന്നേ അതില് എണ്ണ ഉണ്ടല്ലോ എണ്ണ കുറച്ച് എണ്ണ ഉണ്ടാവല്ലോ ആ എണ്ണ നമ്മളൊരു ഗ്ലാസ് ഇട്ട പാത്രത്തില ഇട്ടൊക്കെ മാറ്റി കൊറച്ചാട്ടോ ഫുള്ളല്ല ചോറിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാനാണത് ആ മന്തിന്റെ ആ ഫ്ലേവർ ഇതൊക്കെ വരാൻ വേണ്ടീട്ടാണ് ആ കളറൊക്കെ വരാൻ വേണ്ടീട്ട് ആ എണ്ണ ഒഴിച്ചെടുക്കുമ്പോ സണ്ണല്ലേ അത് കൊഴപ്പല്ലാത്ത സാധനാണല്ലോ അപ്പൊ ലെയർ ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മള് തീക്കണല് ഒരു പാത്ര ഒരു അയില് നമ്മൾ നട്ക്ക് വെ വെക്കണ രീതിയിലുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് തീക്കണല് അവിടെ അയിക്കിട്ടൊടുത്തിട്ട് ഈ മന്തിച്ചോറിന്റെ മുകള് ക്കൂടെ നമ്മളെ ഈ സണ്ണ് ഒഴിച്ച് കൊടു ഈ പൊടി ഒക്കെട്ട് വെച്ചതല്ല ഈ സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്ക നമ്മള് ഈ മാറ്റി വെച്ച ഓയില് ഇണ്ടല്ലോ മാറ്റി വെച്ച ഓയില് ഇണ്ടല്ലോ
ആഹ്
അത് ഒഴിച്ച് കൊടുക്ക കൊറച്ച് മഞ്ഞപ്പൊടി വേണെങ്കി കലക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്ക മഞ്ഞിം ചോപ്പും കളറൊക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ
ഓക്കെ ഓക്കെ മനസ്സിലായി
ഒരുപാട് മഞ്ഞ മാണ്ട രണ്ടും കൂടി മിക്സ് ആകുമ്പോ നല്ലരു അടി പൊളി എയ്ക്കാരം ഇന്നട്ട് ഈ കണല് നട്‌വില് വെച്ച് ചെറിയൊരു കു ചെർതായിട്ടന്നെ കുഴിച്ച്ട ഇന്നട്ട് അയിൽ നടുക്ക് വെച്ചൊട്ക്കാ ഇന്നട്ട് ആ കണലിക്ക് നമ്മള് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്ക അപ്പ തന്നെ നമ്മള് ദമ്മിട്ട് വെക്ക
ഓക്കെ ആഹ് ആഹ് ആഹ്
ദെമ്മിലിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് നോക്കിയിട്ടുണ്ടെങ്കില് നമ്മളെ ബിരിയാ അല്ല മന്തി അടി പൊളിയായി നമ്മള് കടേന്ന് വാങ്ങണെങ്കാട്ടിലും അടി പൊളിയായിട്ട് മന്തി ഇണ്ടാക്കിയെടുക്ക പിന്നെ അതിലോട്ട് മയോണൈസ് ഇണ്ടാക്കാ ചില്ലി സോസ് ഉണ്ടാക്ക ചില്ലി സോസ് ഉണ്ടാക്കണംന്ന്ണ്ടെങ്കില് നമ്മളെ ഈ ചോറ് ദമ്മിടതിന് മുന്നേ തന്നെ കണല്ക്ക് ഒ എണ്ണ ഒഴിക്ക്ണതിന് മുന്നേ തന്നെ നമ്മളെ ഇത്ണ്ടല്ലോ മുളക് ണ്ടല്ലോ പച്ചമുളക് അയില്ങ്ങനെ കുത്തി കൊട്ക്കാ അപ്പൊ ചോറ് വെന്ത് കഴിയുമ്പോ നമ്മളെ മൊള കോതം വേവും ഇന്നട്ട് ആ മൊളകും ഇഞ്ചി ഇഞ്ചി വേണെങ്കില് അയിക്ക് ഇട്ട് കൊടുക്കട്ടോ തൊലിയൊക്കെ കളഞ്ഞി ട്ട് ആ ചോറിന് മുകൾക്ക് അത് രണ്ടും കൂടി മിക്സിയിലിട്ട് സുർക്കിം ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഓ അടിച്ചെടുക്ക അപ്പോ നമ്മളെ വെ പച്ച മുളകും ഇൻ എങ്ങനെ
സുറുക്ക മീൻസ് വെള്ളു വെളുത്തുള്ളിയാണോ
വെളുത്തുള്ളി വേറെണ്ട് വെളുത്തുള്ളി സോസ് വേറെണ്ട് മയോണൈസ് വെളുത്തുള്ളി സോസ് ഞാന്ണ്ടാക്കൽണ്ട് വീ ള്ളേ ഞാന് ഇണ്ടാക്കല് ഉരുളങ്കേങ്ങ് പിഴുങ്ങൂലേ ഉരുളങ്കേങ്ങ് പിഴുങ്ങി എടുത്തിട്ട് മുട്ടണ്ടല്ലോ മുട്ടന്റെ വെള്ള മാത്രം എടുക്ക ഈ ഉരുളങ്കേങ്ങ് പിഴുങ്ങിയത് രണ്ടെണ്ണം മതി ഞാനിവിടെ രണ്ടെണ്ണം കൊണ്ടാണ് ചെയ്തെടുക്കെല് വെളുത്തുള്ളി നമ്മള് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട
ഓക്കേ
എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സൺ ഒഴിച്ചൊട്ക്ക മുട്ടന്റെ വെള്ള ഒയ്ച്ചൊട്ക്ക ഇത് കൂട്ടിട്ട് അരച്ചത് ഐസ് ക്യൂബ് ഉണ്ടല്ലോ നല്ല കട്ട് ഐസ് ക്യൂബ് അത് ഒന്ന് ഒന്നോ രണ്ടോ കട്ട അയ് അതിലോട്ട് ഇട്ട് കൊട്ക്ക ഈ പാലിന്റെ കട്ട ഇണ്ടെങ്കില് പാല് ഞമ്മള് കട്ട് ആയുല്ലേ ആ കട്ടാണെങ്കിലും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ലൂസായി കിട്ടും നമുക്ക്
അപ്പം നമ്മള് അതിനകത്ത് യൂസ് ആക്കുന്ന എണ്ണയും സൺ ഫ്ലോർ ഓയലാണോ അതോ
ആഹ് സൺഫ്ലവർ ഓയിലോ ഇന്നട്ട് നന്നായിട്ട് അടിച്ചിട് ട്ട്ണ്ടെങ്കില് നമുക്ക് മന്തിക്ക്ള്ളെ നമ്മൾ കടേന്ന് വാങ്ങ്ണെകാട്ടിലും ടേസ്റ്റില് മയോണേസ് നമുക്ക് ക്ക്റെഡി ആക്കി എടുക്ക ഉപ്പിട്ട് എടുക്കണട്ടോ ലാസ്റ്റ് ഒരുപാട് നേരൊന്നും അടിക്കണ്ട ഒക്കെമ്മക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സാധനങ്ങള എല്ലതും
ഞാനൊന്ന് ട്രൈ ചെയ്തണം എന്ന് വിചാരിക്ക്ണ് ഓക്കേ ശരി